ആഹ്അങ്ങനെ എനക്ക് അതാ പറയാൻ
ഉം
ഏതായാലും കഥ കുറച്ച് പറയേണ്ടി വരൂ
ആഹ് ഹ ഹ ഹ കഥ കഥക്ക അങ്ങനെ കഥ
ഏ ടു മൈല വിളിച്ചാൻ തുടങ്ങിയാ
ആഹ് അയിനോള് അറിഞ്ഞിട്ടന്നെ അല്ല മള യോൾക്ക് പിന്നെ അങ്ങനെയാണ് ഫോണടിച്ച ഒരന്തവും ഉണ്ടാവൂല ചെല നായന്മാർക്ക് പള്ളിത്തോടൊക്കക്ക് സലാം പറഞ്ഞമാതിരിയാ
ആഹ്
ആഹ് ഇല്ല നി
അത അതുവരെ അസറാവോ
ആഹ് ഉണ്ടായിരുന്നു പിന്നെ നോക്കുമ്പോ ഓളെ കാണാനില്ല ഇന്നലെ എത്ര വട്ടം ഞാൻ മെസ്സേജ് വിട്ട് വെച്ചിട്ടാ ഒന്നും ഫോണ് നോക്കിയിട്ടില്ല ഇനി കൊറേ കഴിഞ്ഞിട്ടണ്ട് വരും ഇപ്പൊ കുട്ടികളെ ശരിയാക്ക കേക്കാരേ
ആഹ്
ഇനി കൊറ കഴിഞ്ഞ ആള് വരും നമ്മളക്ക് ഉറങ്ങാൻ നേരത്ത് പറയും പുതിയാപ്പള വിളിച്ചിന്നു കുട്ടികൾക്ക് ചോറ് കൊടുക്കെന്ന് ചെച്ച്ച് കൊറെ അടിച്ചോന്ന് ചോദിച്ചു
ഉം പിന്നെ നിങ്ങളെ അ മ്മോന്റെ വീടുണ്ട് നിങ്ങള എടുത്ത് പറഞ്ഞില്ലേ അത്ങ്ങളെ ഉമ്മാ ഉമ്മാന്റെ ആങ്ങളെ
ആ ഉമ്മാന്റെ ആങ്ങളേണെ
ഏ അപ്പൊ നിങ്ങ നിങ്ങളെ ഉമ്മാൻ്റെ സ്ഥലത്ത്
അത് ഞാൻ പറഞ്ഞു തരാം അങ്ങനെ തന്നെയാണ് ഉ മ്മാൻ്റെ സ്ഥലത്താണ് ഉമ്മാന്റെ ഓഹരി ഓ ഒരിട്ടതാണ് ഞാൻ മുറ്റപ്പോ ഞാൻ വാങ്ങിയത്
ആയി നിതിനിങ്ങ ബ്
അങ്ങനെയാണ് ഇപ്പ ഉമ്മാന്റെ നാലപോറമമാന്റെ ആൾക്കാരാണ് ഞങ്ങൾ കെട്ടിച്ച പേരിം
മകനാണോ ങ്ങള്ൾ കല്യാണം ചോയിച്ചന് ഏ
ആം അമ്മോന്റെ മകന് വാണ്ടീട്ട് അത് ഞാൻ പറഞ്ഞിലെ കുട്ടിണ്ട് പറഞപ്പോ ഓൽക്ക് ഇപ്പൊ കുട്ടിനക്കെ നല്ലോം പറ്റി.
ആഹ് അയിന് അങ്ങനെ തന്നെ കാരയ് ഫസ്റ്റ് എല്ലാർക്കും ഒന്നും പറ്റൂലേ
ഫസ്റ്റ് മുപ്പത് വയസ് കഴിഞ്ഞിട്ടല്ലേള്ളൂ
ആഹ് അപ്പൊ തന്നെപ്പോ കുട്ടയില ആളെകെട്ട പറിയുമ്പോ അവര് കദേടാണ് പോതെത്ര മറച് വെച്ചാലും അതൊന്നും നടക്കണ കാര്യല്ല ഉ ഉം പിന്നെ ഓക്ക് തന്നെ ആദ്യം പാകാണ് പക്ഷെ കുട്ടിണ്ട് എന്നുള്ള ഒരു പ്രശ്നേള്ളു
നല്ലോ പറ്റിക് ണു ചൊർക്കുംണ്ട് പക്ഷേ ഈ കുട്ടില്ല കാര്യതാവുമ്പോളാണ്
അതന്നെയാണ് പ്രശ്നം.
ഉ അയിന് വേറെ നല്ലത് കിട്ടും
ഉം ഓക്ക് ഇഷ്ടം പോലെ വരലുണ്ട് പിന്നെ ഓക്കുംതന്നെ ഇങ്ങനത്തെ വലിയ പുടു പുട്ത്തല്ല ഇപ്പൊ പിന്നെ ഓളെ ഇമ്മാന്റെ അതുകൊണ്ട് സമ്മയിക്കണാണ് ആങ്ങള രണ്ടാക്കുംപെണ്ണ് തരയണ്ടേ ചെറുതിന് കിട്ടീ ക്കുണു വലുതിനാണ് കിട്ടാത്തതുള്ളൂ.
ഇതാതിനണ് കെട്ടിച്ച ഓൽക്കൊരു സമാധാനണ്.
ആ അപ്പൊ മറ്റത്പ്പോ പെങ്ങന്മാര് പെരീല് ഒന്നൊള്ളാകെ. പങ്ങളേ നാല് മൂന്ന്ങ്ങളാർക്ക് ഒരു പെങ്ങളള്ളു അപ്പൊ ഉണ്ടാകുമ്പോ ഒരു ഗതികേടല്ലേ അപ്പൊ അത അപ്പൊ കുഞ്ഞാമ ങ്ങനെ പറിമ്പോ ഓക്ക് എട്ങ്ങേറാണ്.
ആഹ് ആഹ്. ജ് ജുമൽത്ത് ജുമൽത്തിനോട് സംസ സംസാരിച്ച് ഇതിനെ പറ്റി പറയാൻ പറ്റില്ല ർഞ്ഞു. പിന്നേ
ആഹ് അതൊക്കെ ഗ്രൂപ്പ്ല്ണ്ട് ഗ്രൂപ്പ് നോക്കാ പറിയോളോട്.
ആഹ് ആഹ് ആഹ് ഓള് നോക്കി നാവോ ഓളെ കുട്ടി ഓളെ കുട്ടി എങ്ങനെന്ന ചോറ് നുമ്പോ പോണ്
നാലണ്ണാണ് പോയത് നാലെണ്ണ എത്ര മിൻറ്റ് സൂക്ഷിച്ച് സംസാരിക്ക അത്രേ ഉള്ളൂ പറയാന്. വെർതടാ സമയം കളയണ്ടല്ലോ ആഹ്. ആഹ്
ഓളെ എങ്ങനെന്നോ ഓളെ കുട്ടി ചോർന്നണെങ്കില് ഫോണര്
ആഹ് ആഹ്
ചായ കുട്ച്ചാനും ചോറ് വെയ്ച്ചാന അയിന്റെ എടേൽ ആര് വ്ൾച്ചാലും ഓൻതന്ന കട്ടാക്കും ഫോണട്ക്കാം ആഹ് അങ്ങനെ ചേലായ്. ക്കണേ ചെറിയ കുട്ട്യന്നല്ല ഏഴ് വയസ്സയിക്കുണെയ്
എടങ്ങേറാണത് അഹ് മാറ്റണട്ടോ നല്ലേ നല്ലത് അഹ്
നല്ലേ നല്ല അതാണ് ഒ ഓൾക്ക് എപ്പഴു ക്ക്ട്ടോ വ സാമാ
ഇഞ്ച കുട്ടി അങ്ങനേനില്ലോ ഇഞ്ച കുട്ടി അങ്ങനെനി പ്പ ന്ന്ട്ട് പർഞ്ഞ് പർഞ്ഞ് പേട്പ്പി
ങ്ങാ ങ്ങ്ട്ടോ അങ്ങനെ ഇത്തിട്ട് കൊട്ക്കേക്കാരം.
ആഹ് ഫോണ് ബെല്ലട്ച്ച്ണ്ടല്ലോ.
ആഹ് അഹ് സാരല്ല പർഞ്ഞോ അത് കൊഴപ്പല്ല.
പിന്നെ ഇന്റെ കുട്ടി അങ്ങനേനി പ്പ നാല് ഒരാഴ്ചയായിട്ട് മാറ്റി ഇട്ത്തു ഞാന്.
ആഹ് ഇപ്പ ഞങ്ങളെ കുട്ട്യതാ ഫോണന്നെ കജ്ജി കൊട്ക്കൂല ഫോണ് തൊടൂ ൾ ഉം ഓൾക്ക് ഞങ്ങളാരേലും നോക്കാ ച അയിന്റെ ട്ത്ത് ചാരി വന്ന് നോക്കന്നല്ലാതെ. കജ്ജ് കൊട്ത്ത ഓള്താക്കൂല.
ഞമ്മളെ കുട്ട്യേക്ക് എന്തെലും സംഭവിച്ച നമ്മളന്നെ അൻഭ ച്ചാണ്ടാവുള്ളൂ വേറെ ആരും ണ്ടാവൂല അതന്നെ ഇത് കുട്ട്യാളെ ഇഷ്ടത്തിന് ഇപ്പ ഫോണാണ്ട് കൊട്ത്താൽ അതുകൊണ്ട് ഭാവിൽ ഞമ്മക്ക നഷ്ടം ആഹ്
കുഞ്ഞിക്കുട്ടിയാര്തന്നും കാര്യല്ല ഓല് എല്ലാട്ത്തും എത്തും.
ഫോണ്ൽ ആഹ്
പിന്നെന്താ? ഞമ്മക്ക് ഓല് പട്പ്പിച്ച് രും.
അതെ അഹന്നെയാണ് ഉണ്ണീന്ന് വിരിയുന്നെനു മുമ്പ് കുട്ട്യേക്ക് ഫോൺ അറിം. വെർതെ കണ്ണും തും നാസാ ക്ക്ണ എന്തിനാ.
നാസാക്ക്ണത് അഹന്നെ കഥ.
ഉം.
ഞാ പ്പ ആഹ് ഇന്ന് ഇപ്പൊ കുടി ക്ക് പോണംന്ന് കര്തി അപ്പൊ പോയതുംല്ല അങ്ങനെ തായി നിന്നു.
ഇങ്ങക്ക് പിന്നെ തോന്ന്മ്പോ പോയി തോന്ന്മ്പോ വരാൻ പറ്റ്യ സ്ഥൽത്താണല്ലോ. ഉം ഇച്ചൊക്കെ ചാലോച്ച്ണന്നെ പിരാന്താ പോണത്. അഹ് ന്റമ്മാ. പോയാ പിന്നെ പോകാണെൽ രണ്ട് മൂന്നിസൊക്കെ ന്ന്ക്കണം അയിന്ള്ള ഇത്ണ്ടാവൂല്ല ന്ന്ട്ട്
ഒരി സ്ത്തിന് വരാ പോകാതിരിക്കാ മെച്ചം ഇങ്ങനെ എടങ്ങേറായി. അഹക്കെ നേരം വെള്ത്ത ദാ റിമ്പ പോരും മാണം രണ്ട്, മൂന്ന് സം നിക്കാണെങ്കി ഒരു താണ്.
ആഹ്
ഉം
ങ്ങള് പോവുമ്പോ എല്ലാരും ഒന്നിച്ച് പോവല?
ഞങ്ങൾ പോവുമ്പോ ആഹ് ങ്ങള് ഇവടെ ഇവലൊക്കെ ണ്ടെങ്കി ഞങ്ങളൊക്കെ ഒന്നിച്ച് പോകും അല്ലെങ്കി ആഹ്, അങ്ങനെ നിക്കൊന്നുല്ല അധികം. പിന്നെ
വിര്‌ന്ന്‌ വിരുന്ന് ക്കൊന്നുല്ലലെ
ഇപ്പൊ ങ്ങങ്ങള് പെരുന്ന ആ അപ്പൊ ഞാൻ കുറച്ച് ദിവസം മുന്നേ പോയിട്ടയ് ജുമൈ ത അഞ്ചത്തില്ലെ ഓള് വന്നിന്ന് അപ്പൊ അങ്ങനെ അങ്ങനെ നിന്നു. എല്ലാരും അട് പോയി അപ്പൊ രസാണ് എല്ലാരുംപാടെണ്ടെങ്കില്.
ഉം, രണ്ടൻസത്തിയാള ആ മൂന്ന് അൻ മൂന്ന് പെൺമ
ആഹ്, മൂന്നാളാണ് അപ്പൊ മറ്റോളും വന്നിന്ന് പാലക്കാട്ട്ന്ന്.
ഈ അൻസത്തിയാള് എട്ടത്തിയാളൊക്കെ വാണം. ഇല്ലെങ്കി വല്ല്യടങ്ങേറാണ്.
ആഹ് അതെന്നെ.
അയ്ഷ്, ഞാന് ഇന്റെ അവസ്ഥ ഞാന് എപ്പളും ആലോയ്ച്ചും.
അതന്നെ.
ഒറ്റക്കായ ഞമ്മക്ക് എടങ്ങേറ അപ്പം ഏ... എത്ര നാത്തുമാരുണ്ട് അത്ണ്ട് ഇത്ണ്ട്ന്ന് പറഞ്ഞിട്ട് കാര്യല്ല ഏട്ടത്തിയാള് അൻസത്തിയാള് വേറെന്നെ.
വേറെല്ലേ അതന്നെ. അത് ഈ ഒന്ന് അ ഒന്നാണെങ്കിൽള്ള കേത്യേട് അതാണ്.
ഉം, പറ്യാണ്ടോ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒറ്റപ്പെടുത്തരുത്. ആഹ്, തൊണ മാണം. ഇങ്ങക്കുംപ്പ ഒന്ന്തന്നെ ഒള്ളോല്ലലെ.
ആഹ് ഇച്ച് ഇത് തന്നെയള്ളൂ നമ്മള് എന്താന്നോ ഒരാള് തൊണണ്ടെങ്കി ഒരി ഇതാണ്. ഞമ്മളെ ക്കെ കാലം അല്ലേയ് അങ്ങനെയൊക്കെ കാ ന്നൊ ആലോയ്ച്ചണല്ലൊ.
ച്ചിയാളും മൂത്തച്ചിയൊക്കെ അൻസത്തി വിരുന്നന്നു, അൻസത്തിന്റോട് ക്ക് വിരുന്നാർക്കാൻ പോണ് ഏട്ടത്തിന്റെോട് ആ ങ്ങത്ത് ഞാന് പറിയേ ഇച്ചത് കേൾക്കുമ്പോൾത്തിന് ഇച്ച് എടങ്ങേറ് വരുയ്. ഇങ്ങളൊക്കൊരു സുഖം. ഏട്ടത്തി അനുസത്തി ഒക്കെ വിരുന്നോവാണ്ട്. ഇച്ച് എവിട്ക്കും പോകാനുല്ലപ്പം. ഇന്റെ കുടീക്ക് പോയാലാണങ്കി ആട്ട അനക്കം ഉണ്ടാവുല്ല, വെറു തെ ഒരു മരിചോട്ത്ത്ക്ക് പള്ളിക്കാട്ട്ക്ക് സലാം പറഞ്ഞരിയ
പ്പ പിന്നെ എളാപ്പാന്റിം മുത്താപ്പാന്റിം ഒക്കെ മക്കളുണ്ടെങ്കി പിന്നെ ഓലെ
ആങ്ങള് മ എളാപ്പിം അ എൾ ഒരു എളാപ്പയും ഒരു മൂത്താപ്പിയാണ്. അവിടെക്കെ ഓരു പെൺകുട്ടിയളുള്ളൂ.
അത് സെരി ആ
ടെഒന്ന് എളാപ്പാക്ക ഒന്നും മൂ
ആഹ് ആഹ് ഒക്കെ ഒരുമയ്ക്കാരല്ലേ നല്ല അങ്ങട്ടും ഇങ്ങട്ടും ഒക്കെ.
ഉം, അമ്മായിയേള് അവിടെ ഇല്ലെന്നും ഞങ്ങൾക്ക്.
ആഹ്, അതട്ട് പിന്നെ അമ്മായിയേള് ഇല്ലേ അൻക്?
മൂന്ന് വല്ലിമ്മാക് മൂന്ന് ആൺ കുട്ടിയളാ.
അ ഏഹ്, അത് സെരി
പിന്നെ പിന്നെ മക്കക്കും ഓരോ പെൺകുട്ടിയള്, ആൺകുട്ടിയളാ കൂടുതല് ഇവടെ പെൺകുട്ടിയള് കൊറവ. പേര മക്കൾക്ക് പിന്നൊക്കെ പെൺകുട്ടിയളാ
ഒക്കെ പെൺകുട്ടി-
ആൺകുട്ടിയാളിപ്പൊ ചെ വല്ല്യ മകന് മൂത്താപ്പാന്റെ വല്ല്യ മകന് മാത്രം ഒരു ആൺകുട്ടിണ്ട്. മൂന്നാമത്തെ രണ്ട് പെണ്ണും മൂന്ന് ആണും.
ഒക്കെ പെണ്ണുങ്ങള് കൊറവാണ്ല്ലേ കാര്യയിറ്റ്
ഉം
ആഹ് അങ്ങനെ ഇവടെ പിന്നെ. ഇന്റെ മാപ്പളക്ക് മൂന്ന് പെങ്ങന്മാരാ, അഞ്ചാണുങ്ങളാ ഓല്.
ഏഹ്, ഓലെ അപ്പൊ ഇങ്ങളെ ഏട്ടന്മാർ അൻസൻമാരൊക്കെ ഇങ്ങളെ അടുത്താണോ താമസം.
ഇല്ലാ ആ അടുത്താണ്. ഒരു കൊറച്ചണ്ട് പോയ മതി. ഒരു മുപ്പത് ഉർപ്യ ഓട്ടർക്ഷ അവിടെണ് തറവാട്.
ഏഹ് തറവാട്ടില് ഇമ്മിം വാപ്പിയൊക്കെണ്ടോ?
ഇന്റെ വല്ല്യ മകനെ ഇരത്തെ പ്രസവിച്ചിട്ട് ഇരുപത്തെഴാമത്തെ ദിവസ മരിച്ചത്. ക്യാൻസർ ഏന്ന്. സുഖല്ലാതെ കെടക്കേന്നു.
ഏഹ് ഇമ്മ ചെറിയ മകന്റെ ഏടുത്തേക്കൂല്ലേ
ആഹ് ഇമ്മ ചെറിയ മകന്റെ അടുത്തൊന്നു അല്ല ഇമ്മ തറവാട്ടിലാ ഇമ്മ എവുടുക്കും പോവൂല ചെറിയ മകനാ അപ്പുറത്ത് പേര കേറ്റിക്ക്ണ് ഉം അത് അങ്ങെനെണ് എവുട്ക്കും പോവൂല്ല അത് ഒരു മക്കളെടുത്തുക്കും പോവൂല ആഹ് അത് ഭയങ്കര കുറ്റത്തിയാണ്
ഹിമ്മ
പോരാണ് മരുവക്കളെന്നും കണ്ടൂട കൊക്കാണ് എനിക്ക് കഞ്ഞപ്പൊ ഇബടെ വന്നാ തന്നെ രണ്ടീസം ഇണ്ടാവൂല്ല മൂന്നാമത്തെ ദിവസം ഓരോന്ന് പറഞ്ഞ
ഇങ്ങട്ട് നോക്കി അപ്പൊ ഇതിന് വെച്ചുണ്ടാക്കല് ഒകെ ഇത് ഒറ്റക്കോ
കെന്നെ അയിന് പത്ത് എൻമ്പത്ത് വയസായിക്ക്ണ്
ഇമ്മാ ഇതിനങ്ങെനെ വല്ല തലമിന്നൽ ഉണ്ടായി വീണാ ആര ഇതിനൊക്കെ കാണണേ ഇതി
വാണേ പണിട്ത്തൊട്ക്കും പോയിറ്റ്. അഹ് വാണേ അത്രക്ക് ആരോഗ്യണ്ടയ്ന്.
തന്നെ
ആഹ്
അങ്ങനെ വണ്ടി പാഞ്ഞു നടക്ക്ണെ ആളാ
ആഹ് അങ്ങനെ വണ്ടിപ്പാഞ് നടക്കും അത്
ആഹ് എന്നിട്ട് ഈ എന്താ വേറെ പോയോന്റെ പേര അടുത്താ എന്നിട്ട് അന്തിക് ഒകെ ഒറ്റകെന്നെ കട്
ഏഹ് അന്തിക്കൊക്കെ ആരട്
ഇമ്മേ ന്നിട്ട് വെച്ചുണ്ടാക്കലും ഒകെ തിന്നലും ക്കെ അയ്യോ അള്ളാഹു വെ അങ്ങട്ട് ആരേലും ചെന്നാ അയ്ന് പറ്റുവോ
പേരെണ് നാല് റൂമില്
അല്ല അല്ല അങ്ങേട്ട് ആരേ ചേന്ന ഇതിന് പറ്റുവോ
ആഹ് ചെന്നാല് കൊഴപ്പയില്ല ഇങ്ങനെ വർത്താനം പറയും ചെലപ്പോ തൊളേ തോന്നിയെ എന്തേലൊക്കെ പറയും ചെലപ്പോ കൊയ പ്പം ഇണ്ടാവൂല
അയ്യോ എൺമ്പത് വയസായ ഒരാള് ഒറ്റക്ക് നിക്കാറഞാല് അതും ഞമ്മളൊക്കെ എമ്പത് നമ്മള അയ്മ്പതാവുമ്പോത്തിനും പണിയായി ണീച്ചാൻ വെയ്ക്കോ ആവോ ഏഹ് ഇമ്മേ ഫോണൊക്കെ ഉണ്ടോ
ഇപ്പം ഫോണൊക്കെണ്ട്
ഏഹ് വിൾച്ചാനൊക്കറിയ്ക്കും?
ഏഹ് വുൾച്ചാനൊക്കാരോണ്ടേലും നക്കിപ്പിച്ചും. അല്ലാത ഒറ്റ
അതാ ഞാ പർഞ്ഞത് അന്തിക്കൊക്കെ എന്തെങ്കിലു ആയാല് ത് വിൾചോട്ക്കണെങ്കിൽ ഒരാള് വാണ്ടേ?
ആള് വാണ്ടേ?
ആഹ് അല്ലാതെ ഫോണ് ഇണ്ടായിറ്റ് വുൾച്ചാനറിയാതെ.
കാര്യല്ലെയ്. അതെന്നെ പിന്നെ മക്കളെട്ത്താവുമ്പൊ ജെനല്ന്റുള്ളുക്കൂടി വുൾച്ചാ മതി. ന്നാ അവുടെടേലും പോയി കട്ന്നോർഞ്ഞാ അ ഉം കേ കുൻത്തനെയ്നി. അതി ചെറി മകന്റെര്ത്ത് ആഹ് ഇട്ടെർങ്ങിപോയാ മതി അഹ് എജ്ജൂല. അയ്നൊരു വാശിയാണെയ് എല്ലാരെയ്ട്ടും. ഇണ്ടാക്കിങ്ങോണ്ട്. എന്താപ്പൊ കാട്ട വയസ്സ് കാലത്ത്. വയസ്സ് കാലത്ത് നന്നായാലല്ലൊള്ളു.
ഇങ്ങളട്ത്ത്ക്ക് വിര്ന്നെര്ല്ണ്ടോയച്ച
ഇന്റെര്ത്തക്ക നാെന്തേൽ വെച്ചെങ്കില ഒക്ക രണ്ട് ദിവസം ഇവടെ വന്നിക്ക ഓലെ എടുത്ത് ക്ക് ഒന്നും പോ പോവൂലെ ന്നാ കൊർച്ചൊക്കെ ഷ് ആഹ് അത്. പ്പൊക്കെ തെര്ക്കട്ല്ല പിന്നെന്തേലു ഒക്കെ കുത്താങ്ങനീണ്ടാക്കും. പിന്നങ്ങനെ മ്മാറിയല്.
ഇന്നാ ശരി.
ആഹ് ടൈമായോ? ഉം സരിന്നാ